ഹലോ ആ ഇപ്പം കേക്കാം കേക്കാം മുമ്പേ വിളിച്ചു കേൾക്കുന്നുണ്ട് കേൾക്കുന്നില്ലേ
ആഹ് കേക്ക ആഹ് കേൾക്കുന്നുണ്ട് എന്തോ ഒണ്ട് വിശേഷങ്ങള് വിശേഷം എന്തോണ്ട് ആഹ് ഉച്ചഖ്യൽത്തേക്കുള്ള ഉച്ചക്കൽത്തേക്കുള്ള കുക്കിംഗ് ഒക്കെയാണ്
ആഹ് അത് ശരി ഉം
ജോലി ഒക്കെ കഴിഞ്ഞോ?
ജോലിയൊക്കെ കഴിഞ്ഞു ആ അല്ല വർക്ക് ചെയ്യുന്ന ആളല്ല.
പറ പിന്നെ വീട്ടില് കൃഷിയൊക്കെ ഉണ്ടോ വീട്ടില്.
റെയിഞ്ച് ഇല്ല.
ഓ ഓ ആണോ ആ ഇപ്പൊ കേക്കാം. പിന്നെ വീട്ടില് പിന്നെ കൃഷിയൊക്കെണ്ടോ?
കൃഷിയൊന്നുഇല്ല പിള്ളേർ സ്കൂളിൽ പോയി ആഹ.
ആഹ ആ ഹ
തുണി അലക്കി.
നമുക്ക് ആഹ നമ്മള് മെഷീനത്തി ഇട്ട് തുണി അലക്കിട്ടട്ടേക്ക ഇട്ടില്ല.
ആ അത് ശരി മഴയുണ്ടോ?
ഇല്ല നല്ല വെയില് സെമിയാണ് അതുകൊണ്ട്. ആ സെമി മെഷീൻ ആയുണ്ട് സെമി. ണ്ട് അതിന്റെ മെനക്കേടാണ് ഇങ്ങനെ കൂടെ നിക്കും.
ആഹ് നമ്മള് തുണിയൊക്കെ അലക്കിയിട്ടു വെയില് കുറവായി ഇന്ന് ഇവിടെ മഴയായിരുന്നു. രാവിലെയൊക്കെ.
ആണ് നമുക്ക് എത്ര ദിവസമായി മഴ പെയ്തിട്ട് മൂന്നാല് ദിവസമായി മഴ പെയ്തിട്ട്.
ഞങ്ങൾക്ക് മൂന്നാല് ദിവസം ആയാര്ന്നു ഇന്നെലെ ഒന്ന് പെഴുതു ഇന്ന് ഇപ്പം രാവിലെ ഒരുമാതിരി മൂടി ഇപ്പം പെയ്യും പെയ്യും എന്ന് പറഞ്ഞങ്ങ് നിക്കുവാ.
ഉം ഉം..
ആഹ്
മഴയായൽ പിന്നെ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ ചോയ്ക്കും മഴയത്ത് വെള്ളം കെ
ഇല്ലില്ല അത് അതൊന്നും ഇല്ല നമ്മുടെ ഇവിടെ വെള്ളം കയറുന്നതൊന്നുഇല്ല.
ആഹ് ആ അമ്മക്കെക്കെ മഴ പെയ്താ ഭയങ്കര ബുദ്ധിമുട്ടാ.
വെള്ളം കേറൂവോ?
വെള്ളം കെറും നമ്മുടെ വീട്ടന് മുറ്റത്തോട്ട് കയറത്തില്ല എന്നാലും പറമ്ബ് മൊത്തം ങ് വെള്ള മായി. ഇങ്ങനെ കണ്ടിന്യൂ മഴ പെയ്താ രണ്ടു ദിവസംക്കെ അടുപ്പിച്ചങ്ങ് മഴ പെയ്താ. പക്ഷികളൊക്കെ ഉള്ളതാ അതൊക്കെ പശുന്നുല്ല പശു പശുന്നുല്ല പിന്നെ. പിന്നെ കോഷിക്കെയുണ്ട് കോഴി കൃഷി ആ.
അതിനൊ ഒന്ന് അിഴിച്ചു വിടാൻ പറ്റത്തില്ല അതോ അഴിച്ച് വിടുന്നില്ലെ കൂട്ടിലിട്ടിരിക്കയാണോ..
അല്ല അഴിച്ചു വിടും നമുക്ക് കുറച്ച് പറമ്പൊക്കെ ഉണ്ട് ഇന്നലെ പറമ്പിലൊക്കെ അങ്ങ് അഴിച്ചു വിടും. അങ്ങ് ഒരുപാട് ഇല്ല നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മുട്ടയ്ക്ക് വേണ്ടിയൊക്കെ ഉള്ളേ.
ആ ഞുടെ ഇവിടെ വളർത്തത്തില്ലാ ഞങ്ങളുടെ ഇവിടെ കുറുക്കനൊക്കെ ഉണ്ടെ.. പട്ടികള് പട്ടികൾ അതിലെ ഇതിലെ നടക്കുന്നുണ്ട് നമ്മൾ അഴിച്ചു വിടാൻ വേണ്ടി. ഇതിനൊക്കെ വന്ന് പിടിച്ചോണ്ട് പോകും കൂട്ടിലിട്ടാൽ അത് പോല തീറ്റ കൊടുക്കണ്ടേ..
നമ്മുക്കും അതുതന്നെ നോക്കിയൊക്കെ നിന്നില്ലേല്ലേ സന്ദ്യക്ക് കൂടൊക്കെ അടയ്ക്കാൻ മറന്ന് പോയാ.. വന്നു പിടിച്ചോണ്ട് പോക്കും പൂച്ചയാന്നോ. കാട്ടുപൂച്ചയോ ഒക്കെ വരും രാത്രി ആവുമ്പോതൊക്കെ എവിടന്ന് വരുന്നെന്ന് അറിയത്തില്ല. ഉം. കുറുക്കാനുണ്ടോ അറിയത്തില്ല നമുക്ക് അവിടെയൊരു മരപ്പട്ടിന്ന് പറഞ്ഞൊരു സംഭവംണ്ട്.
ആ അത് അത് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട്.
ആഹ്. വള്ളിപ്പൂച്ച എന്നൊക്കെ പറയും വലിയ വാല്ല് നീളോ. ഓകെ യുള്ളെ ആഹ ആഹ ആഹ അതൊക്ക. ഒക്കെ വന്നായിരിക്കും പകലെന്നും നമ്മള് അങ്ങനെ കാണത്തില്ല രാത്രി വന്ന്. ചിലപ്പോ ഒരിക്കെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു വീട്ടിലെ കിണറ്റിലത് വീണ് കിടന്ന് അയ.. മ ആഹ മരപ്പട്ടിന്ന് പറഞ്ഞ അങ്ങനാ നമ്മളതിനെ അങ്ങനെ കാണുന്നത്. ന്നട്ടെ അത് കോഴിയൊക്കെയ തിന്നുന്നേന്ന് പറയും.
ആഹ് ആഹ് ചത്ത് പോയോ എന്നിട്ട്ത് കിണറ്റി വീണത്.
ഇല്ലല്ല ആൾക്കാര് വന്ന് രക്ഷിച്ചു വിട്ട് അധികം വെള്ളംല്ല ന്ന് ആഹ്‌.. അത് തൊടിയിലിങ്ങനെ പമ്മിയിരുന്ന് അവ.. ദ്ധത്തി വീണു പോയതാ. അങ്ങനെ കാണുന്നെ. നല്ല വാലൊക്കെ ഉണ്ട്.. പൂച്ചടെ കണക്കന്നെ ഇരിക്കഅയ്നെക്കാളും കൊർച്ച് വല്യ സൈസ്..
അയ്ന്റെ മൂക്കിന്റവിടെ ഇച്ചിരി നീണ്ടല്ലേ ഇരിക്കുന്നെ..
ആഹ്‌ ഹാഹ അത് തന്നെ..
ആഹ്‌ ആഹ്‌.
ആഹ്‌ അത് തന്നെ..
ആഹ്‌ നമ്മുടെ ഇവിടെയുണ്ട് നമ്മുടെ ഈ പറമ്പിലൊക്കെ ഇങ്ങനെ പ്പാ ഒരാളീ.. പിടിച്ചോണ്ട് പോന്ന ഒരാൾ വന്ന്ന്നാള് ഒരെണ്ണത്തിനെ പിടിച്ചു കണ്ടായിരുന്നു ഉം.. പിന്നെ കുറുക്കൻ കുറുക്കനിവിടെക്കെങ്ങനെ കൂവുന്നെ കേക്കാം ചെലപ്പോ.. വരും. സന്ധയൊക്കെ ആവുമ്പോ എല്ലാം കൂടെ ആഹ്‌..
നമ്മുക്കെ ഉം ഞാൻ കുറുക്കനെ നേരിട്ടൊന്നും കണ്ടിട്ടില്ല അല്ലാതെ.. സൂലൊക്കെ പോകുമ്പോ കെടക്കുന്നെ കണ്ടിട്ടുണ്ട് അങ്ങനെയ കണ്ടിട്ടുണ്ട്.. ആഹ് നട്ട്പ്പട്ടിയ പോലെന്നെ കൂവന്ന് പറയിന്നത കേൾക്കാം..
ആഹ്‌ അതെ അതെ ആഹ് അതിവിടെ സന്ധ്യ ആകുമ്പ.. റ്റേത് നമ്മടെ മുറ്റത്ത്‌ വരെ വന്ന് പോവായിരുന്നീ കഴിഞ്ഞ വർ ഷൊകെ ഇപ്പ ഇത്തിര കൊറവാ ഈ കരോട്ട് ഭാഗത്തൊക്കെ റബ്ബറാണ് നമ്മുടെ വിടെയോ റബറിനകത്ത്, ഈ തെളിക്കാതെ കെടക്കുന്ന, കുറച്ച് ഈ കാടു പിടിച്ച പോലൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടേ, ആഹ് അപ്പതിനകത്ത് ഇത്, വന്ന് ഏഹ് കെട
ആഹ്, ഓഹ് കടിക്കുവോ, അത് കടിക്കയാണം, ചെയ്യുവോ
ഇല്ലില്ല പകലൊന്നും, നമ്മുടെ അടുക്കലോട്ട്, വരുവേലല്ലോ രാത്രി ത്രിലിങ്ങനെ വരുമ്പളെങ്ങാനും, കണ്ടാലേഒള്ളൂ, ഞാൻ കണ്ടില്ല കൂവുന്ന കേക്കും, നമ്മള് നോക്കുമ്പോ, ഇത് പോവും ഉം.
ത് ന്നെ, നമുക്കും എന്റെ വീട്ടിലൊക്കെ റബ്ബറുണ്ട് റബ്ബർ ഏരിയയാണ്.. പക്കാ വില്ലേജാണ്. ഉം ഗ്രാമപ്രദേശാണ് ആ അവിടെ.. റബ്ബറാ, റബ്ബറ് തന്നവിടെ.
ആഹ്.
റബ്ബർ തോട്ടത്തിലാ, വീടും. ചിറ്റോടു ചി ഒണക്ക സമയത്ത് ചെല്ലീടെ ഭയങ്കര ശല്യാ. ഒര്, കറുത്ത ചെല്ലിയുണ്ട്, അത് പിന്നങ്ങ് ആഹ് നമ്മളതിന് ചെല്ലീന്ന പറയ്ന്നെ ചെവി വരം കേറി പൂവ, അയ്നൊരു, നമ്മുടെ പുറത്തൊക്കെ വന്നിരുന്നാല് ഒരു സ്മെല്ലാണ്, അത് ഇ കരിയിലേക്ക, അന്നേരം പറയും റബറിന്റെ, കരിയില ഇങ്ങനെ വീണ് കിടക്കുവല്ലേ, അത് പൊടിഞ്ഞ് ആഹ്, ഉണ്ടാവും അത് ജടക്കന്നൊക്കെ, വരുന്നെയാന്ന് പറയും
ആഹ്, അത് നമ്മടെ ഇവിടെ, നമ്മടെ ഇവിടെ അങ്ങനെ ഇല്ല നേരത്തെഒക്കെ, കുറച്ചുണ്ട, അതി നമ്മള്ന്ന ക്കുളികണ്ടെന്നോ, അങ്ങെനെ എങ്ങാണ്ട് പറയുന്ന ഒരു സാധനവാ.
ആഹ്, ഓരോ സ്ഥലത്തും, ഓരോന്നല്ലേ പറയുന്നത്.
ആഹ് അതെ ആഹ്.
ആഹ്, നമ്മളെ ആഹ് ആഹ് സമയ ആവുമ്പോ, പിന്നെ വൈകിട്ട് ലൈറ്റൊന്നു ഇടാൻ പറ്റത്തില്ല, ലൈറ്റ് റ്റിട്ട അയ്ന്റെ, ലൈറ്റിന്റെ പ്രകാശം കണ്ടൊണ്ട് ആഹ് വരും
രിക്കും, കറത്ത് കറത്ത് കറത്ത്
ആഹ്, കറുത്ത് അപ്പൊ ഫിത്തി മൊത്തം, വെള്ള ഫിത്തി ആണേ അത് മൊത്തം, കറ് കറായിരിക്കും.
ആഹ്, ശരിയ ആ ഞാൻ കൺ എനിക്കറിയാം, ഉം നമ്മുടെ ഇവിടെ ഉണ്ട് കുറച്ചൊക്കെ വല്യ ശല്യവില്ല. പിന്നെന്നാ, ഉച്ചക്കെന്നാ കറി ഹലോ? അലോ. ഹലോ. ഹലോ. അലോ, കേക്കാൻ പറ്റുന്നില്ലേ. ഹലോ. കട്ടായില്ലല്ലോ ഞാ